ഹലോ ഹലോ കേൾക്കാ ആഹ് അതേ എന്താണ്ട്
അ നല്ല വിശേഷം അവിടെയോ?
ആ ഇവിടെ മഴയാ
ഇവിടെ അതെ രാവിലെ മൊതല് മഴേ ആഹ് രാവിലെ മുതൽ മഴായിരുന്നു ഇപ്പൊ കൊറച്ച് കൊറഞ്ഞു
ഉം മഴയായിരുന്നു രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞോ
കഴിഞ്ഞു ഏകദേശം
ആഹ
ചാ ചായ കുടിച്ചോ
ആഹ അതൊക്കെ കഴിഞ്ഞു ചായ കാപ്പിയൊക്കെ കഴിച്ചു ആ
എന്താ എന്താ കഴിച്ചേ
കഴിച്ചത് ദോശയും സാമ്പാറും
എനിക്കും
ആണോ
ആഹ എനിക്കും ദോശയും സാമ്പാറും ആയിരുന്നു
ഉച്ചക്ക് എന്താ ഉണ്ടാക്കിയെ ഉ
ഉച്ചക്ക് ഞാനിപ്പോ സാമ്പാറ ഉണ്ടാക്കി പിന്നെ കൊറച്ച് അച്ചിങ്ങാ തോര അ ഉണ്ടാക്കി പിന്നെ മാങ്ങാച്ചമ്മന്തി
അച്ചിങ്ങ തോരനോ
അവിടെയോ
ഇവിടെ രാവിലെ കൊച്ചി കൊണ്ട് പോവാൻ വേണ്ടി ചോറ് ഓക്കെ ഒണ്ടാക്കി ആക്കി കഴിഞ്ഞ് തോരൻ ഇരിപ്പുണ്ട് പിന്നെ ഇനി മീൻ കറി വെക്കണം പിന്നെ പോരല്ലും ഒണ്ട് വേറെ എന്തേലും കൂടെ വെക്കണം അച്ചിങ്ങ എന്ന് പറഞ്ഞ എന്തുവാ അച്ചിങ്ങ ചോറ് കൊണ്ടുപോയി ആഹ ചോറ് കൊണ്ടൊയി ആ അച്ചിങ്ങന്ത പറണ എന്തോ അച്ചിങ്ങ
അച്ചിങ്ങ ഒലത്തിയത്
അ എങ്ങനെ വയ്ക്കുന്നെ
ആ നാടൻ അച്ചിങ്ങായില്ലേ
ആഹ
അതന്നെ
ഓ അത് ആണോ അഹ് അഹ് ആ
വേറെ പ്രേത്യകിച്ചൊന്നുല്ല ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് ആ ഇല്ല മഴ ഇപ്പൊ ഒരാഴ്ചത്തേക്കേ നോയമ്പില കൊറച്ച്. അപ്പൊ അത് കാരണം മീനൊന്നും വാങ്ങിക്കലില്ല
ഓ നോയമ്പന്നൊ
ആഹ എന്റെ എന്താ പറയാ ഭർത്താവ് അടുത്താഴ്ച്ചേ മലക്ക് പോകുന്നുണ്ട് ആ അതായത് തൊഴൻ പോന്നുള്ളു
ആഹ ആഹ് ആഹ ആഹ അന്നേരം മനസ്സിലായി ആ ആ ആഹ്
അപ്പൊ അനിയമ്പോണുണ്ട് അപ്പ അനിയന് കൂടെ ഒറ്റക്ക് പോകണ കാരണം കൂട്ടിന് പോകണതാ അപ്പൊ എന്തായാലും പോവല്ലേ അപ്പൊ കൊറച്ച ദിവസം ഒന്ന് നോയമ്പ് എടുത്തേക്കാം
ആഹ ആ ആ ആ ആ
ഭയങ്കര ശബ്ദം വല്ലട്ടെ
ആ ഇവിടെ റോഡ് സൈഡാ വീടേ അത ബസ്സ് പോന്നന്റ ആണ്ല്ല ആഹ ആഹ് ആഹ് ആഹ ആഹ
അതാരണം കൊറച്ചസ് ആ അങ്ങനെയൊക്കെ പോണു കൊറച്ച് പണിയുണ്ട് തുണിയക്ക വിരിക്കാണ്ട് ആഹ മക്കള് പോയി സ്കൂളിൽ പോയി
ആ അമ്മേച്ചി സ്റ്റുഡന്റ് ആണോന്നോച്ച ആ് ആ ആ ആഹ ആഹ ഒരാളെ ഉള്ളോ
ആ രണ്ടു പേരുണ്ടാവര് ഇപ്പ സ്കൂളിൽ പോയി അപ്പൊ അതുകൊണ്ട് ഇനി ഇവിടെയൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി വെക്കണം
ആഹ രാവിലെ ജോലിയ കഴിഞ്ഞ ഇനി അതൊക്കെ
ഉം അതെ അവരായത കൊണ്ട് ഏഹ് എത്ര പ്രാവശ്യം ഒതുക്കിയാലും കാര്യമില്ല
ആഹ കൊണ്ടരി ആഹ ആഹ് ഉം പിന്നെ വൈ
വൈകിട്ട് നിർബന്ധമാണ്
ആണ
വൈകിട്ട് ഇനിയിപ്പ കൊഴുക്കട്ട ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട്
അതൊക്കെ കഴിക്കല്ലയോ ഇവിടന്റമ്മോ ഇവിടെ ഒരണ ഇവിടൊരണ ഒണ്ട് കഴിക്കത്തില്ല വല്യകുട്ടിയ എന്നാലും കഴിക്കത്തില്ല ഉം ഉം
അവനി ഇങ്ങനെ വറപലഹാരം അധികം താല്പര്യമില്ല
ആ
പക്ഷെ ഒരാൾക്ക് ഇങ്ങനെ എന്താ പറയാ സാധാരണ ഭക്ഷ ഭക്ഷണത്തെേക്കാളും കൂടുതല ഇങ്ങനെ വറുത്ത് കായ വറുത്തത് അല്ലെ ചക്കവർത്ത അങ്ങനത്തക്കെയാണ് ഒരാൾക്ക് ഇഷ്ടം ഒരാൾക്ക് കൂടുതലും ഇങ്ങനെ ആ രണ്ടും രണ്ട്
ആഹ ചീ ചക്ക വേവിച്ച കൊടുത്ത ഇഷ്ടമല്ല വറുത്തി ഇട്ട കൊടുക്കുവന്ന തിന്നും ചീനി വേവിച്ചാ ഇഷ്ടമല്ല ചീനി വറുത്ത കൊടുത്ത കഴിക്കും ഏത് സാധനമായാലും എണ്ണക്കകത്തിട്ട് വറുത്തത് അതാണ് ഉ
പിന്നെ വേറെന്താ വിശേഷം പണിയ കഴിഞ്ഞോ
ആ ഇനി മീൻകറി വെക്കണം താമസിച്ച ഇന്ന് കിട്ടിയത് തേങ്ങ മുളക് അരിക്കന തേങ്ങ രക്ക ചൂര അത് തീരം എന്നിട്ട് അത് ന തേങ്ങാച്ചവെള്ളംത്തിീ
ആഹ ചൂരയാണ് ആ അതിനൊരു പ്രത്യേക ടെസ്റ്റ് ആയ്തുണ്ട് തേങ്ങ അടച്ച ശരിയാവല്ലേ അതെന്തോ അച്ചാറൊക്കെ ഇടില്ലേ
ആഹ അച്ചാറിടും ഞാൻ അച്ചാറി ഇടും മോക്ക് ടുത്തിടൻ
ആഹ അത കുമ്പകൊറെ നാള് ഇരിക്കുകയും ചെയ്യും
ആഹ ഇരിക്കും
ചൂര ആഹ ചൂര കൂടുതൽ അച്ചാറ് ഇടാന് ആ ചൂരക്ക് കൂടുതലും അച്ചാറ് കേട്ടേക്കാണേ ഞങ്ങളും എടക്ക് ഇടും കൂടുതലും ഇവിടെ ച ചൂര വാങ്ങിക്കാറില്ല താല്പര്യം ഇല്ല ഇവിടെ ആർക്കും ഉം
അപ്പ മൂത്ത കല്ല് ഇഷ്ട അയാൾക്ക് ചൂരേന്ന ഭയങ്കര ഇഷ്ടാ ആഹ് പക്ഷേ എളെയാൾക്ക് അത്ര ഇഷ്ടല്ലാ ചൂര
ആ ചൂരക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ
അതാ പറഞ്ഞേ എന്താ ണ്ടേ
ആഹ് എനിക്ക് ഒട്ടും താല്പര്യൂല ഇവിടെ അമ്മയ്ക്കാണെങ്കിലും ഊട്ടും താല്പര്യ കൂടുതലും ഈ അയല അങ്ങനെ ഉള്ള മീനൊക്കെയ ഇഷ്ടം
ആഹ് ആഹ് ആഹ് ആഹ്
അതൊക്കെ ആവുമ്പോ കൊഴുപ്പുല
ആഹ് അയല എക്ക നല്ലയല്ലേ അത് അയലയാവുമ്പ തേങ്ങ അരച്ചൊക്കെ വെച്ച നല്ല ടേസ്റ്റ് സ്റ്റല്ലേ
ആഹ് കൂടുതലും തേങ്ങ അരച്ച വെയ്ക്കാറൊളളൂ ഇവടെ
ഉള്ളിയോ ആഹ് നമ്മള് അങ്ങനെ വെക്കത്തില്ല തെങ്ങ് അല്ല ആ ഇവടെ തിരിച്ചാ
ഉം ഇവിടെ മുളകചാറ് അത്രയും താല്പര്യം ഇല്ല ആർക്കും തേങ്ങ അരച്ച് വെയ്ക്കാണെങ്കിൽ
കഴിക്കും ആഹ്
തേങ്ങ അരക്ക് ക്കാതെ പറ്റില്ല എന്ത് സാധനമാണെങ്കിലും തേങ്ങയുണ്ടെങ്കിലെ ഇവിടെ ഒരു കാര്യൊള്ളൂ
പറ്റത്തൊള്ളു ചക്കയൊക്കെ ഉണ്ടോ അവിടെ
ഉം ഉണ്ട്
ഉൺ ആ ആ
ഇന്നലെ ചക്കകുരു കറിയായിരുന്നു
ആഹ്
കൊറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ഒക്കെ തന്നെയിരിക്കും തോന്നുന്നു
ആഹ് ഇതിപ്പ വൃതം അല്ലേ അപ്പൊ പിന്നെ
അതെ കുറച്ച് ദിവസത്തേക്ക് എല്ലാം പച്ച ക്കറി തന്നെയാണ്
പച്ചക്കറിയാ ആഹ് ഉം ഞാൻ ഇവടെ ച ക്കെ ചക്ക ഉണ്ട് പിന്നെ ചക്ക താഴെ ഞാൻ കടത്തി ഇപ്പ എല്ലാം ചക്ക പ്ലാവിനെല്ലാം മേലിൽ നിക്കുവാ ഇനി ഇപ്പ അത് വളർത്താൻ ഒന്നും പത്തറ്റില്ല അതുകൊണ്ട് ഇനി എല്ലാം പഴുത്ത് വീഴുവാ ആഹ് ആഹ് ഇവിടെ എടയ്ക്കെയിണ്ട്
മക്കള് കൈക്കെ ഒന്നുല ഞങ്ങള് മാത്രേ കൈക്കൊള്ളൂ
ആഹ് ചക്ക വറുത്ത് കൊടുക്കും കൊടുത്ത തിന്നും
ചക്ക വറക്കാനാ പാട് കുറച്ച് ദിവസം നല്ലതൊക്കെ ഇപ്പ വെള്ളം കേറിയക്കണ കാരണെ വറുത്താലും അധികം ഇരിക്കില്ല തണുത്തു പോകുന്നു
ശെരിയ തണുക്കും ഇതിപ്പോ നമ്മള് വരുത്തങ്ങോട്ട് വെച്ച അത് അന്നേരത്തേക്ക് ഒള്ളു
ഞാൻ കഴിഞ്ഞ ദിവസം വറുത്ത് കൊറ ച്ചു പക്ഷെ എങ്കിൽ ഏഹ് കൊറച്ചു നേരം കൈഞ്ഞപ്പ തന്നെ അത് തണുത്തു പോയി
തണുത്ത് ആ ആ അതെ ആ വെള്ളം കേറിയ എന്തോ കൊള്ളത്തില്ല
ആ കഴിക്കാൻ കൊഴുപ്പുല അല്ലാതെ വറുത്തട്ട് ഒരു സുഖാവൻള്ള അപ്പ തന്നെ കഴിക്കണേന് കൊഴുപ്പുല കൊറച്ച് കഴിഞ്ഞ കഴിക്കാൻ പറ്റില്ല
പറ്റത്തില്ലതന്നെ ഉം
പിന്ന
പിന്നെ പിന്നെ എന്താ ആഹ് ഇവിടെ ഇല്ല വെളിയില്ല ഉം ഉം ആ അവർതാ
ഇടക്ക് വരില്ലേ എപ്പഴാ വന്നപ്പാ
അപ്പൊ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു ഓണത്തിന്
ആഹ്
പോയി പിന്നെ ഉം ആ ഒരു ആ ഒരു ദിവസ കൂടുമ്പോ വരും
എന്താ ജോലി ചേട്ടന്
അവിടെ ഒരു കമ്പനില്ല
ആ വിളിക്കാറില്ലേ എല്ലാ ദിവസവും
വിളിക്കും ഉച്ചക്കും രാവിലെ ഓക്കെ വിളിക്കും. ഉം ആഹ് ആഹ് ഓക്കെ വിളിക്കും ആ പിന്നെ അവിടെയോ ഹസ്ബൻറ് എന്ന് ജോലി
ചേട്ടാ ഇലക്ട്രീഷ്യൻ ആണ്
ഇലക്ടിഷ ആഹ് ആഹ് ആ ആ വീട്ടിൽ വേറെ
ആ ഇവിടെ അച്ഛനും അമ്മയ എല്ലവ
ഉണ്ട് ആ ആ ഉം പിന്നെ രാത്രി ഇനിപ്പ് ആഹാരം വേറെ എന്തോലും ഉണ്ടാക്കോ ചോറല്ലാതെ രാത്രിയിലേക്ക് ഭക്ഷണം
ആഹ് ചോറ് തന്നെ ആക്കാറ് അതിന് പറ്റി എന്തെേലും കറി ആ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കലല്ലോ ഇവിടെ അത് ഞാൻ രാവിലെ ഇണ്ടാക്കും ചായ കടിയായിട്ട് അല്ലാതെ രാത്രത്തേക്ക് അങ്ങനെ ഉണ്ടാക്കാറില്ല.
ഇല്ല ആ ആ പിന്നെ ഞാൻ ചിലപ്പോ കൊണ്ടാക്കാംണ്ട ഒ ഉണ്ടാക്കാൻ പറയുകണെങ്കിൽ ചെിലപ്പോ ചോറ് വേണ്ട് അങ്ങനം പിന്നെ എന്തെലും ഉണ്ടാക്കി കൊടുക്കും ഉം ശരി ആ ശരി